ഹലോ
ഉം സുഖല്ലേ ആഹ കേക്കില്ലേ
ഇപ്പകെകണ്ട് എന്താപണി
ഒന്നുല്ല ഇപ്പ വെറുതെ ഇരിക്ക ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്ക
ഫുഡൊക്കെ കഴിച്ചാ
ആഹ ഫുഡൊക്കെ കഴിച്ചു നിങ്ങളോ
പകല് ഉറങ്ങൽ ഉണ്ടോ
ആഹ കൊറച്ച് സമയം ഒന്ന് ഉറങ്ങണം അതൊരു സുഖമാണ്
നിങ്ങള് ഫുഡ് കഴിച്ചോ
ഇല്ലാ കഴിക്കണം കൊണ്ടുവന്നാണ്
ഉവ്വ് സ്പെഷ്യൽ ആയിട്ട് ഒന്നുല്ല ഇന്ന് സാധാ ചോറാണ്
ആഹ് അയ്ക്ക് കൂട്ടാനൊക്കെ എന്താ
കൂട്ടാന് വെണ്ട കറിണ്ട് മീൻ പൊരിക്കുന്നുണ്ട് പയർ തോരന്നുണ്ട്
ഉം
നിങ്ങളപ്പ വീട്ടിലല്ലേ
അല്ലാ വീട്ടിലല്ലാ
വർക്കിംഗ്‌ വുമണ
ആഹ്
വർക്കെയുന്നളണോ
അല്ല ക്ലാസ്സിനോയുണ്ടൊക്ക
എന്ത് പഠിക്കണ ആളാ
ആഹ് കമ്പ്യൂട്ടർ ക്ലാസ്സി
ഓഹ് എല്ലാ ദിവസവും ഉണ്ടായിരിക്കുല്ലെ
ആഹ് എല്ലാ ദിവസം ഇപ്പ ഞങ്ങള് വരലുണ്ട് വ്യാഴം വെള്ളിയെള്ളൂ ആയി ചെറി മൂന്ന് വയസ്സണ്
ഉം അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ കണ്ട എങ്ങനെ അപ്പ ഇതിന് പോലെ
എല്ലാ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി ഇപ്പൊ ഞങ്ങനെ ഒരു ഗവൺമെന്റെ കീഴിലോ കോഴ്സ് കണ്ടപ്പളേ ഇതിന് എക്സാം ഫീസും അഡ്മിഷൻ ഫീസും മതിനി അപ്പം അങ്ങനെ പോന്നതാണ്
ആഹ് ആഹ് മക്കളൊക്കെണ്ടോ
ഓഹ് മൂന്നാളുണ്ട്
സ്കൂളിൽ പറഞ്ഞയിച്ച പോന്നതാ
ആഹ് സ്കൂൾപറഞ്ഞച്ച് പോന്നത് ഓല് വരുമ്പോത്തേക്കൊക്കെ തിരിച്ചു പോണം
ആഹ്
മ്മേ
വീടിന്റെ അടുതന്നെ
എല്ലാ കുറേ ദൂരുണ്ട് എന്നാലും ഇങ്ങനെ ഫീയൊക്കെ എല്ലാ പറയുമ്പോഴേ നമുക്ക് സാമ്പത്തികായിട്ട കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പം ഫ്രീയൊക്കെ എല്ലാന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റയുള്ളേ
ആഹ് അങ്ങനെയൊക്കെ തന്നെ
അപ്പൾ അങ്ങനെ ഇപ്പോ കുറച്ച് ദൂരം ഉണ്ടെന്നൊക്കെ കേട്ടറിഞ്ഞപ്പം അങ്ങനെ പോണതാ
പ്പൊ ഫ്രീ ടൈം എയിക്കും
ഫ്രീ ടൈം ആർഞ്ഞാൽ ഇപ്പം കമ്പ്യൂട്ടർ ഒഴിവില്ല അനിയത്തിയുണ്ട് എന്റെ കൂടെ അങ്ങനെ ചെയ്യു അങ്ങനെ ഉണ്ടാവും കൂടെ ഒരു കമ്പ്യൂട്ടറിന് മേൽ ചെയ്യ
ഓഹ്
കോള് ആഹ് വർക്ക് ചെയ്തൊണ്ടിക്കണ്ട്
ഉം
അപ്പൊ ഞാനത് കണ്ടൂണ്ട് വിളിക്കാന് വിചാ
ആഹ് അപ്പൊ എന്തൊക്കെയാണ് അവിടെ എന്താ എന്താണ് ഈ പഠിപ്പിക്കണ
ഇത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്കാണ് ഇവിടെ പല കോഴ്സുകളും ഉണ്ട് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കോഴ്സുകളുണ്ട്
ഞാൻ ഇൻക്ക് വലിയതൊന്നും എടുത്ത കൈയൂല വിചാരിച്ചിട്ട് പ്ലസ് ടു ഞാൻ ഹുമാനിറ്റി പ്ലസ് ടു കോമേഴ്സ് എടുത്തോൽക്കാണ് കമ്പ്യൂട്ടറിൽ അക്കൗണ്ടിങ്ങൊക്കെ പഠിക്കാ അനിയത്തി അക്കൗണ്ടിങ്ങ ആഹ് അനിയത്തി കോമേഴ്‌സ് ആണ് ഓൾക്ക് കൊഴപ്പില്ലാതെ കിട്ട്ണ്ട് എനിക്ക് ഏമ് കാലിയൊക്കെ ആകുമ്പോ കൊറ്ച്ച് ബുദ്ധിമുട്ടൊക്കെണ്ട്. ന്നാലും ബാക്കിയൊക്കെ ചെ. ചെയ്യണണ്ട് ഇപ്പം വേ. ത് എക്സല് അതൊക്കെ കയ്യ്ണ് ണ്ട് സുഖായിട്ട് കയ്യ്ണ് ണ്ട് ഉം ബാക്കിള്ളത് കൊറ്ച്ച് ബുദ്ധിമുട്ടാണ്.
ഉം ഞങ്ങടെ ഈ പ്ലസ്ടുല് ട്ടാലിന്റെ എക്സലിന്റെ ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കൊല്ലോ. കൊമേഴ്സാര് കൊമേഴ്സാര് ടാലിന്റെ എക്സലന്റെ ഒക്കെ ബേസിക് കാര്യങ്ങൾ പഠിക്കും.
അതാണ് അപ്പൊമ്പക്ക് ക്ലാസ് കിട്ടുമ്പോ ഓക്ക് വേഗം മനസ്സിലാകുണ്ട് ഇൻക്കിങ്ങനെ ചെയ്തു നോക്കണം പിന്നെ വീട്ടില് കമ്പ്യൂട്ടർ ഒന്നും ഇല്ല. വിടുന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടൊക്കെ ചെയ്ത് നോക്കണം. അപ്പളേ ക്ലിയർ ആവുള്ളൂ.
ഉം മക്കളൊക്കെ എത്രീല പഠിക്ക്ണേ?
വല്ല്യമോന് ഒമ്പതിലാണ്.
ഓഹ്.
ഉം ഓന് ഒൻബേല് പടിക്കാണ് ഇല്ല ന്നാ ഒരാള് പെൺകുട്ടിയാണ് ഓൾ നാല് താണ് ചെറിയ മോന് എ ൽ കെ ജി ആണ് ഓലൊക്കെ പറഞ്ഞയ് ച്ചിട്ട് പത്ത്മണി ഒക്കെ ആവുമ്പോ ഇങ്ങട്ട് പോരും. ഇപ്പോ ഒരു മൂന്ന് മണി ഒക്കെ ആവുമ്പോ. തിരിച്ചു പോണം അപ്പോൾ നാൽ നാലരൊക്കെ അവുമ്പോ നി കെടത്തുള്ളൂ.
ഉം അപ്പൊത്തിന് മക്കൾ എത്തിയിട്ടുണ്ടാവൂലലേ
ആ പി മോനെ ചെറിയ മോനെത്തും പക്ഷെ ന്റെ ഉം. ഏ ന്റെ നാത്തൂനാണ് അടെ ഓന് പഠിക്കണേ നേഴ്സറീൽ പറേ ആയായിട്ട് വർക്ക് ചെയ്യണേ. ആയായിട്ട് അപ്പം ഓം ഓല കൂടെ നിനിന്നോളും. ചെല്ലുംമ്പോ. ആ അപ്പൊ വല്ല്യ പ്രശ്നല്ല രു നാല് മണിയൊക്കെ ആവുമ്പോ മോളെ വിടും ചെയ്യും. മോള് നാലിലാണ്. അപ്പപിന്നെ ഓല് രണ്ടാളും കൂടി വീട്ട്ക്കാണ്ട് പോയിക്കോളും അപ്പോതിനേക്ക് ഞാൻ ഔടെത്തണം.
ഉം മോന് വരണെങ്കി നേരം വൈകു ആയിരിക്കും.
ഇല്ല മോനും നാലെര നാലേ മുക്കാലൊക്ക ആവുമ്പ ഓനെത്തും.
ഉം
ഉം ന്നാല് ഞമ്മക്ക് കേർന്നൽ ആ പഠിച്ചോണ്ട്ക്കുമ്പോ അങ്ങനെ പോണം. അയിന്റെടേൽ സ്റ്റോപ്പായി പിന്നെ മക്കളൊക്കെ ആവുമ്പോ പിന്നെ പഠനൊക്കെ കണക്കന്നെ.
ആ അതന്നെ ൻക്കൊക്കെ പറ്റിയതതന്നെ.
ഉം പിന്നെ മ്മക്ക് എല്ലാര കാര്യം നോക്കണ്ടേ വീട്ടില കാര്യം നോക്കണം മക്കള കാര്യം നോക്കണം പിന്നെ അതി്ന്റെടേകൂടെ നമ്മൾതും കൂ. ടി ആവുമ്പോ ന്നാലും വെറുതെ ഇരിക്കുമ്പോ വിയാര്ക്കും എന്തിനെങ്കി ഒന്ന് പോവാ ന്ന് യാര്ക്യും
ആ ചെലപ്പോ ഞമ്മള് കയ്യിൽ ഒരു പൈസയും എടുക്കല്ലാത്തൊരു അത്യാവശ്യായിട്ട് വരുമ്പൊളൊക്കെയാണ് അന്ന് പഠിച്ചാ മതേനീ ന്നുള്ളൊര് തോന്നല് വെര.
അങ്ങനെക്കെ തന്നെ നമ്മള് ഇതിനൊക്കെ എറ്ങ്ങ എന്തയൊക്കെ ആവശ്യങ്ങളൊക്കെ വരു ഒക്കെ വാണ്ടേ ഓരോടന്നെ പറയച്ചിട്ട്.
ആഹ്. ങ്ങള ഹസ്ബൻറ്റ് എന്താ ചെയ്യ്ണേ.
ഉം കൂലിപ്പണിയാണ് പടവാണ്.
ഉം പ്പ മയൊക്കെ ആവുമ്പോ പണി കൊറവായിരിക്കുലേ.
മയായിട്ട് ഇപ്പോ കൊറ്ച്ച്സം പണില്ലേനി അയിന്റെടേൽ പനി പനിം വന്നു ഇപ്പ പനിയല്ലേ. അസുഖങ്ങളൊരു സീസണാണല്ലോ.
പ്പവിടെ ഇൻക്കും മക്കക്കും എല്ലാര്ക്കും പനിയന്നേന്നു.
ഇന്ക്കും പന്ച്ച് പ്പം ക്ലാസ്സ് കൊറേ പെൻറിങ്ങായി ഇന്ന്ട്ടത് കാരണം.
ഉം
അവക്കങ്ങനെ പനിയൊക്കെ ആകുമ്പോക്കെ ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലക്കൊപ്പോ ചെല്ലാൻ വയ്യാ ഷിഗേല്ലയായിട്ടും പലതും ഉണ്ടല്ലോ
ആ പലതുംആണ് ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ഗവൺമെന്റ്ഹോസ്‌പിറ്റലിലൊക്കെ ഹോസ്‌പിറ്റലിലൊക്കെന്തൊരു തിരക്കെന്താണ്
ആഹ നല്ല തിരക്ക്ണ്ട് പിന്നെ മക്കളൊണെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ ചെിലപ്പോ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ പകരുന്നൊക്കെണ്ട് അപ്പ ഒക്കെ
ജലദോഷൊക്കെയാണ് എന്നാലും സ്കൂൾക്ക്പോയ്ക്ക്ണ്
എത്രേലാ മോള്?
ഏയ്ലാണ്.
ആഹ മക്കള ഇങ്ങനെ വീട്ടിൽ പിടിച്ചുവച്ചിട്ടും കാര്യമില്ല എന്നാലും ആസ്പത്രി ഇത് വരുമ്പോ ഞാനധികം പറഞ്ഞൊക്കെയല്ല കാരണം ഇനിപ്പോ ഓലേതായാലും ക്ഷീണിച്ച് കെടക്കെയുള്ളൂ ശ്രദ്ധിക്കൊന്നുല്ല പിന്നെ ക്ലാസിൽ വെച്ചിട്ടേ
ഇന്ന്‌യ്ന് ഓക്ക് എക്സാം ആണ് മന്ത്ലി ടെസ്റ്റ് ആണ് ഇന്നും നാളേം അപ്പം പറഞ്ഞേക്കാതിരിക്കാനും വയ്യ പിന്നെ അത്ര വലിയ കുഴപ്പൊക്കെ എണീട്ടപ്പ ഇല്ലാനും ഫോണോച്ചയ്പ്പോ
എക്സാം ആവുമ്പൊ പോവുംവേണം അപ്പൊ ഇന്ന് ഇന്റെ മോക്കും എക്സാമാ നാലിലാണ് എന്നാലും മാക്സും ഇ വി എസും ഒക്കെ എക്സാംആണ് എക്സാമൊക്കെ ഒറ്റൊക്ക് ചെയ്ത് പഠിച്ചുമ്പോളല്ലേ ഇംഗ്ലീഷ് മീഡിയമാണ് ഓള് പഠിച്ചാന് കുറച്ച് ബാക്കിലാണ് പിന്നെ പോയിക്കോട്ടേന്ന് വച്ച് അപ്പം പോയിക്കോട്ടെന്ന് വച്ച് പിന്നെ ഒരട്ടക്കെ എക്സാം എഴുതിയേക്കുമ്പോ ഇങ്ങനെ ഇന്നൊക്കെ ഒറ്റയ്ക്ക് വായിച് എഴ്തണം ഇംഗ്ലീഷ് സർ വായിച്ചൊടുക്കൂലാന്നൊക്കെ പറഞീന്നു
ആ അങ്ങനെയൊക്കെ ഇതാവുമ്പോളേ ആണ് നമുക്ക് മറ്റേ എക്സാമിനൊക്കെ കഴിയുള്ളൂ പബ്ലിക്ക് കൊല്ല പരീക്ഷക്കും അങ്ങനൊക്കെ
അവൻ വിചാരിച്ച തന്നെ പോയിക്കോട്ടെ വെച്ചത് ഞാൻ ഒറ്റയ്ക്ക് നമുക്ക് ഇൻക് അറിയാലോ ഓലെ മാർക്കൊക്കെ എത്ര ഉണ്ട് ന്ന്
ആ ആഹ ഓല് മെനക്കെട്ടിരുന്നങ്ങട് പഠിക്കണം എന്നാ മാർക്കും
അങ്ങനെ എക്സാമൊക്കെ പറയുമ്പോളേ ഇവലൊന്ന് നോക്കുള്ളൂ നമ്മളായാലും നോക്കയുള്ളൂ അലപ്പോ ഒരു യൂണിറ്റ് ടെസ്റ്റ് ഒന്നും ചെയ്തില്ല ഇപ്പോൾ നമ്മൾ നോക്കൂല്ലല്ലോ എന്നാളെ എക്സാം ഉണ്ടെന്ന് പറയുമ്പോ എന്നാ എന്തായാലും ഒന്ന് നോക്കും
ഇല്ല ഇന്റെ മോള് നോക്കിട്ടേല്ലാ അവള് ജലദോഷാ തലവേദനാന്നുപറഞ്ഞ് കെടക്കയിരുന്നു പിന്നെ അങ്ങട് പോയിക്ക്ണ് കിട്ടിയ കിട്ടി എന്നാൽ എഴുതിയാല് ഒരു ക്യുഎസ്ടിയൻ അതിന്റെ ആൻസർ എത്താണെന്ന് അറിയല്ലോ
ആ ക്ലാസ്സില് പറ്റ മാർക്ക് കുറയുമ്പം ഒരു മടിയാവൂലെ കുട്ടികള്ടെടയിൽ അയ് വിചാരിച്ചിട്ട് ഞാന് ഇന്നലെ മൂന്ന് ദിവസം ഒഴിവിൻണ്ടായിനി അപ്പളൊന്നും ബുക്ക് തൊട്ടീല്ല ഇന്നലെ വൈകുന്നേരം തൊട്ട് ഞാൻ ഇരുത്തി പഠിപ്പിച്ചെനി ഇന്ന് രാവിലെയൊക്കെ നേരത്ത് ണീപ്പിച്ച് കുറച്ചേരൊക്കെ പഠിപ്പിച്ചോടുത്ത് ഇനിയിപ്പോ പറഞ്ഞാല് ക്ലാസ്സില് കുറെേ ചങ്ങായിച്ചികളാണ് അതിന്ന് ഇങ്ങോട്ട് മാർക്ക് പറ്റ കുറഞ്ഞാല് പിന്നെ പോവാൻ മടിയാവോന്നാ പേടിയാ
ഉം
അല്ലാതെ കൊറേ മാർക്കും കിട്ടികൊളണംന്നില്ല പിന്നെ പഠിച്ചാലും ആയിക്കോട്ടെ ഇപ്പഴൊക്കെ ഇങ്ങനെ പഠിച്ച് പോയാലും കിട്ടും ചെയ്യും ഇന്നിപ്പോ ഇന്ഗ്ലീഷ് ഒറ്റയ്ക് ഇന്നിപ്പോ ഇംഗ്ലീഷ് ഒറ്റക്ക് ഞാൻ ചോദിച്ചിട്ട് പറയാൻ ഉത്തരൊക്കെ പറയിണ്ടായിരുന്നു പക്ഷെ എഴുതിയോക്കിയപ്പോ ഫുള്ള് സ്പെല്ലിങ്ങും തെറ്റാ ആ ഇന്നലെ രാത്രി രാത്രി ഒന്ന് എഴുതിചോക്കി നേർത്തെ നീപ്പിച്ചണ്ട് അതൊക്കെയൊന്ന് എഴുതിപ്പിച്ചോക്കി എഴുതി കൊടുത്ത് ക്ലിയർറാക്കി
അപ്പൊഞ്ഞിങ്ങനെ ഓരൊ ട്ടൻ പർഞ്ഞൊട്ത്ത പിന്നങ്ങനെ ലെവലായിക്കോളും ന്ന് വിചാരിചിണ് ചെൽപാണ്ട് മറന്നോവും ന്നാലും
ഇന്റെ മോളങ്ങനെ നാല് വരെ ഇംഗ്ലീഷ് മീഡിയായിരുന്നു പിന്നെ ഓള് ഈ മലയാള മീഡിയത്തിന്റെ ബുക്കുംന്തൊക്കെ കണ്ടപ്പ എനിക്കിനി ഇംഗ്ലീഷ് മീഡിയം വേണ്ടാ എ ക്ക് മലയാളം മീഡിയം മതി താ പഠിച്ചാൻ സുഖാന്ന് പറഞ്ഞ് പ്പഞ്ചു തൊട്ട് മലയാളം മീഡിയാ
ആ ഇവളങ്ങനെ പോണോ ത്തോളം പോട്ടെന്നു ഇട്ടതാണ് ഇംഗ്ലീഷ് മീഡിയത്തില് കൈയൂല്ലെങ്കി മാറ്റണം ഒറ്റയ്ക്കൊക്കെ ഇൻ്റെ മോന് കൊയപ്പല്ലായ്നി ഓനിപ്പം മൂന്നോ നാലൊക്കെ ആയപ്പോനി ഒറ്റക്കെന്നെ ഏ ഡിസ്ക്രിപ്ഷൻ ഒരു വലിയ കുറിപ്പൊക്കെ ഒറ്റക്കന്നെ എഴുതോനി ഓനൊക്കെ പക്ഷെ ഓളത്ര മെച്ചപ്പെടുത്തിയില്ല അക്ഷര തെറ്റു ആണ് പിന്നെ ഓക്കൊന്നൊരു ഒരു വരി പോലും ങ്ങട് ലെവലാക്കി പറയാൻ കഴിയ്ണില്ല
അറിയണെങ്കി തന്നെ കാണാതെ പഠിച്ചി റ്റങ്ങനെ പറയല്ലെ പ്പയിനോണ്ട് കാര്യല്ലല്ലോ
ഇപ്പന്റെ മോക്കാണെങ്കി ഇപ്പ മലയാളം എഴുതാനാണ് ഫുള്ളക്ഷര തെറ്റാ നാല് വരെ ഇംഗ്ലീഷ് മീഡിയായി
ആ അഹ്ണ്ടാവും അഹ്‌ പ്പോല് ട്ട് നല്ലോണണ്ടാവും ന്റെ മോനൊക്കെ അങ്ങനെയാണ്‌ ഓന് തീരെ ഇഷ്ടല്ലേനി
ആ
ഓപറയലെന്താ ഞാന് ന്നെ ഇംഗ്ലീഷ് മീഡിയത്ത് ചേർത്ത് നി ഇംഗ്ലീഷ് പഠിച്ച് പഠിച്ച് ഞാൻ ബംഗാളിയാവൂ പറയല്
അപ്പൊ അതൊക്കെ മാറി ഇപ്പോ ഓന് ക്ലാസ്സിലോനന്നെ ഫസ് ഇപ്പൊ ഒമ്പതിലെത്തി ക്ഷേ മോളങ്ങനല്ല ഓ ബുക്കുംങ്ങട്ട് മനസ്സിലാവാനും ബുദ്ധിമുട്ടാണ് ഒക്കെ റെഡിആയിക്കോളും വിചാരിച്ച്ണ്
അതൊക്കെ റെഡി ആയിക്കോളു അവർക്കന്നെ പഠിക്കണം എനിക്കത് പഠിച്ചെങ്കിലേ കിട്ടുള്ളുന്ന്ള്ളൊരു ബോധം വരുമ്പോ അവൾ അവര് റെഡിയാവും
ന്നാ ആയിക്കോട്ടെ ലേ പിന്നെ